ഹലോ
ഹലോ കേക്കാവോ.
കേൾക്കാ.
ആ പറ പിന്നെ എന്തോണ്ട് വിശേഷം.
എന്താവിടക്കെ.
ആ ഇവിടെ പ്രത്യേകിച്ച് വിശേഷന്നുല്ല അവിടെ മഴയൊക്കെ ഉണ്ടോ.
ഇന്നിപ്പോ മഴ കുറച്ച് കുറവിണ്ട്. ഇന്നലൊക്കെ നല്ല മഴായിരുന്നു, ഇന്ന് നല്ല ഇന്ന് വെയിലില്ല. എന്നാ മഴ ഇല്ല അങ്ങനെ ഒരു
കാലാവസ്ഥ ഇവിടെ ഇന്നലെ ഭയങ്കര മഴയായിരിന്ന് ഇന്ന് രാവിലെ ഒരു ആറ് മണി ഏഴ് മണിവരെ നല്ല ഇടിയും മഴയും എല്ലാം ഉണ്ടായിര്ന്ന്. പിന്നെ ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ചെറിയൊരു വെയില് പോലുണ്ട് ഇവിടെ. ഉച്ചക്കൽതെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞോ ആഹാരൊക്കെ കഴിച്ചോ.
ഓ ഫുഡ് കഴിച്ച്.
കഴിച്ചല്ലേ ഇന്ന് എന്തോവായിരുന്നു കറിക്ക് അവിടെ.
ഇന്ന് ബീഫാണ് ബീഫ് വെള്ളല്ലാതെ അങ്ങനെ വെച്ചു.
അതെങ്ങനെ വെള്ളവില്ലാ വെള്ളവില്ലാതെങ്ങനാ വെക്ക്ന്നെ ആ. ബീഫ് വരട്ടിയതോ. ആ ഞാൻ പൊതുവില് ബീഫൊന്നും കഴിക്കാറില്ല കാരണം എനിക്ക് അലർജി ഉണ്ടായണ്ട് ഞാൻ ബീഫ്
ഓ ശെരി അങ്ങനത്തെ കുറേ ആള്കളിണ്ട് ബീഫ് പറ്റാത്ത കുറെ ആള്കളിണ്ടല്ലോ.
കഴിച്ച്കഴിഞ്ഞാ അലർജി വരും ശ്വാസമുട്ടലാകും.
ചിക്കന്റെ എനക്ക്ഷ്ട്ടം ബീഫാണ്.
ചിക്കൻ ആ എനി ബീഫാണ് ഇഷ്ട്ടം എനിക്കും ബീഫാ ഇഷ്ട്ടം പക്ഷെ എനിക്കിപ്പം. മൂന്നാല് വർഷം കൊണ്ടാ ഈ അലർജി വന്നത്. അതുകൊണ്ട് എനിക്ക് ബീഫ് തൊടാൻ പ പറ്റത്തില്ല, ബീഫ് കഴിച്ചാ ഭയങ്കര ശ്വാസമുട്ടലും ബുദ്ധിമുട്ടുമൊക്കെ ആയിരിക്കും
ആഹ് അത് ശെരി.
ഇവിടിപ്പം ഞങ്ങൾ ഞങ്ങള്, ഇവിടെ ഞങ്ങള് ഉച്ചക്ക് പൂരി ഒണ്ടാക്കി പൂ പൂരി പൂരി ഗോതമ്പും മൈദയും, ആഹ് ഗോതമ്പും മൈ ഇത് എല്ലാം കൂടെ വെച്ച്, ഇല്ല കറി ഞങ്ങള് പൊറത്ത്ന്ന് വാങ്ങുവാ ചെയ്തെ കടലക്കറി പൊറത്ത്ന്ന് വാങ്ങിച്ച്. ആഹ്, ആഹ് എണ്ണേല് പൊരിച്ച് മൈദയും ഗോതമ്പ് പൊടിയും റവയും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ കൊഴച്ച് ഉപ്പക്കിട്ട് കൊഴച്ച് വെച്ചിട്ട്
റവ ചേർക്കോ
ആഹ് റവ
ഇവിടെന്നാ റവ ചേർക്കേല ഞങ്ങള് ആട്ട
ആട്ടപ്പൊടി ചേർക്കോ ഓ ഓ ഞങ്ങളിവിടെ എടാ ഞങ്ങളിവിടെന്ന് വെച്ച് കഴിഞ്ഞാല് മൈദയും ഗോതമ്പ് പൊടി, മൈദയും ഗോതമ്പൊടിയും ചേർത്തി അയിനാത്തോട്ട് കൊറച്ച് റവ ചേർ കൊറച്ച് റവ ചേർക്കുവാണെന്നൊണ്ടെങ്കില് നന്നായിട്ട് എന്നിട്ട് മൊറിഞ്ഞ് കിട്ടും. ഹ്മ്മ് നല്ല പോലെ, ആഹ് ഇത് നല്ല പോലെ മൊരിഞ്ഞ് കിട്ടും. അതിന്റെ കൂടെ കടല കറിയോ മറ്റേ കിഴങ് കറിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാ മതി. നല്ലെയാ, ആഹ് ആഹ് ഉച്ചക്ക് ഞാൻ അതാ ഉണ്ടാക്കിയത്. കാരണം ഞാൻ മാത്രെ ഒള്ളായിരുന്നു അപ്പം പിന്നെ എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴി ഴിക്കാനും വേണ്ടിട്ട് അങ്ങനെ ഒണ്ടാക്കി കഴിക്കുവാ ചെയ്തത്.
രാത്രി ഫുഡ് കയ്ക്കൂലെ?
രാത്രി കഴിക്കും, രാത്രി ഞാൻ ചോറാ കഴിക്കുന്നത്.
ആ
ചോറ് കഴിക്കും എനിക്ക് രാത്രി ചോറ് കഴിക്കാതെ കെടക്കാൻ പറ്റത്തില്ല.
ഓഹ്
ആഹ ഈ ബീഫ് ബീഫ് എന്തോ വരട്ടിയെന്നോ ബീഫ് വരട്ടുവാണോ ചെയ്തെ എന്തുവാ
വെള്ളല്ലാതെ വെക്കും മസാലൊക്കെ ചേർത്ത് വെള്ളം ഇണ്ടാവൂല, വെള്ളം ഇണ്ടായാൽ കറിയാവും കറി ആയ ഇന്റെ മോന് കൂട്ടൂല, അപ്പം കറില്ലാതെ വെള്ളല്ലാതെ വെക്കും.
വെള്ളമില്ലാതെ വെച്ചല്ലേ. പക്ഷെ എനിക്കിഷ്ടം ബീഫിന്റെ കറിയാ ആ ഞങ്ങള് ഇവ്ടെ ബീഫ് കറി ഒണ്ടാക്ക്ന്ന സമയത്ത് കൂടുതലും മല്ലിപ്പൊടിയോ ഉപയോഗ
ആഹ് മല്ലിപ്പൊടി കുറെ ഇട്ടാ നല്ല കറിയാവും
ആഹ് മല്ലിപ്പൊടിയെ കൊടുക്കാനവതബം എരിവ് കാണത്തില്ല.
ആഹ് കറിയാവുമ്പ പിന്നെ പത്തിരി ചപ്പാത്തി പൂരി എല്ലാത്ത്ക്കും
ആഹ കഴിക്കാം ഓ എനിക്കും കേട്ടിട്ടാണെ കൊതിയാവുന്നു ഒത്തിരി നളായി ബീഫ് കറി കയി കഴിച്ചിട്ട്, സത്യം ഒത്തിരി കാലായി ബീഫഴിച്ചിട്ട് ബീഫിന്റെ ചാറ് അതിന്റെ കറി കൂട്ടും ഞാ പക്ഷെ ബീഫ് കഴിക്കാ പറ്റത്തില്ല.
ഓ ഇവിടെ എൻറെ ഹസ്ബന്റി ന്റെ വീട്ടുകാരൊന്നും ബീഫ് കയിക്കത്തില്ല. ഹസ്ബന്റ് കൂട്ടും. ഉമ്മ പ്പാ ന്നാത്തൂമ്മ ഓരൊന്നും കൈക്കൂല.
അങ്ങനല്ല്യോ, ഹ്മ്മ് ഇവടാണങ്കി ഞ ഞങ്ങളാണെങ്കി ബീഫ് വെക്ക്ണ സമയത്തെ നിങ്ങള് ഈ ബീഫിനകത്ത് ബീഫിന്റെ മസാലയാണോ ചേർക്കുന്നെ അതോ മ പിന്നെ ഗരം മസാല പൊടിച്ച് ചേർക്കോ?
അത് രണ്ടുംണ്ട്, ബീഫ് മസാലാന്നറഞ്ഞാണ്ട് കടെന്ന് വാങ്ങ്ണ അതും ചേർക്കും ഗരം മസാല ടേസ്റ്റ്‌ന് വാണ്ടി
ആഹ്, ഞങ്ങള് പൊതുവില് ബീഫ് മസാല ചേർക്കത്തില്ല. ഗരം മസാലെക്കെ ഒള്ളത് ചേർക്കും. നമ്മുടെ പെരുംജീരകമില്ലേ പെരുംജീരകം അത് നല്ല പോലെ വർ ത്പൊടിച്ച് അതാണ് കൂടുതൽ ഉപയോഗിക്കുകഅത് തിളച്ച് നമ്മൾ നല്ല പോലെ തിളച്ചിട്ട് കറി വാങ്ങി ങ്ങാറാവത്തില അടുപ്പേന്ന് ആ ഒരു സമയത്ത് ഞങ്ങൾ ഈ മസാല ചേർക്കത്തുള്ളൂ അതുപോലെ ഇഞ്ചി ഇല്ലേ ഇഞ്ചി നമ്മള് കറി നന്നായിട്ട് തിളച്ചരു ഇഞ്ചി വാട്ടിയതൊന്നും അല്ല ഇഞ്ചി നന്നായിട്ട് പച്ചക്ക് കൊത്തി പൊടിച്ച് കറീൽ ഇട്ട കഴിഞ്ഞാ ഭയങ്കര ല്ലരുചിയായിരിക്കും
തുള്ളിടുല്ലേ അപ്പൊ
അല്ല അന്നേരം അല്ല നമ്മള അല്ലാതെ ഉള്ളി കൊച്ചുള്ളി സവാള പച്ചമുളക് വെളുത്തുള്ളി ഇ ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് വാട്ടിയിട്ടാതാണല്ലോ ബീഫ് കറി വെക്കുന്നത് ഇത് നമ്മൾ കറി ക കാ കറി തിളച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് ഹലോ
ഹലോ കേൾക്ക്ണില്ലേ
കറി തിളച്ചു വരുമ്പോഴത്തേക്കുവേ അതിനകത്തോട്ട് ഇഞ്ചി ഇ കൊത്തിപ്പൊടിച്ച് ചേർക്കുവാണെന്നുണ്ടെങ്കില് ഭയങ്കരമായിരിക്കും കഴിക്കാനായിട്ട്
അതെ ല്ലേ
ആ ബീഫിന് എന്തോ ഇതു മാത്രേ ഉള്ളായിരുന്നോ കപ്പ അങ്ങനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നോ
കപ്പ കിട്ടിയിട്ടില്ല കപ്പ ഇണ്ടായ ഭയങ്കര ടേസ്റ്റ് ആണ്
ആ സത്യം ബീഫും കപ്പയും ഭയങ്കര ഇതായിരുന്നു ശരിയാ എനക്ക് ഇഷ്ടമാ പക്ഷെ എന്ത്യ്യാനാ കഴിക്ക കിക്കാനൊക്കത്തില്ല നിങ്ങക്ക് അവിടെ കപ്പയൊക്കെ അപ്പൊ നിങ്ങളവിടെ കൃഷി കിയ ഒന്നും ചെയ്യത്തില്ലേ
ഇ ഇല്ലല്ല കൃഷിയുള്ള ഏരിയ അല്ല വീട്ടിലിങ്ങനെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നമ്മള് വെണ്ട ത തക്കാളി പച്ചമുളക് നമ്മ നമ്മളെ നമ്മള ആവശ്യത്തിനുള്ളതൊക്കെ
ആണല്ലേ നിങ്ങൾ വെണ്ട എങ്ങനെ മറ്റേ ഗ്രോബാഗ് മേടിച്ചിട്ട് അതിനകത്ത് ചെയ്യും അല്ലാതെ മുറ്റത്ത് തന്നെ പാകി കളിപ്പിക്കുവോ പാഗ്യല്ലേ ഒത്തിരി വെണ്ട കിട്ട ട്ടു അതിനകത്തുന്ന്
നമ്മുക്ക് കറി വെക്കാനുള്ളത് കൊറേ ഒന്നും ഉണ്ടാവൂല നമ്മക്ക് ഇടക്കൊക്കെ ആളില്ലാത്തോണ്ട് ഇവിടെ ആളില്ല അപ്പൊ ഞങ്ങൾക്ക്ള്ളത്ഇണ്ടാവും
വെണ്ടക്കെ വെച്ചല്ലേ നിങ്ങളെന്താ വെണ്ടക്ക വെച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കോ അതോ തോരനോ എന്താ അതിനകത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നെ
മെഴുക്കുരട്ടി ഉണ്ടാക്കും മോന ഇതാണ് കൂടുതൽ ഇഷ്ടം അവിടെ കൃഷിയൊക്കെണ്ടോ
ഇവിടെ നമുക്ക് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ക കപ്പയൊക്കെ നമ്മള് വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നത് കപ്പയില്ലേ ആ ക അപ്പൊ നമുക്ക് വസ്തുവുണ്ട് വസ്തുവിൽ നമ്മൾ കപ്പ കൃഷി ചെയ്യുവ ചെയ്യുന്നത്
ഒ ഓ
ഉം കപ്പ കൃഷി ചെയ്യും ഞങ്ങൾക്ക് ഇവിടെണ്ട് ട്ടോ വെണ്ട കൃഷി ചെയ്ത് വെണ്ട എൻ്റെ അമ്മൂമ്മ ഉള്ള ടൈമില് കൃഷി ചെയ്ത്ട്ടുണ്ട് അല്ലാതെ ഈ നിത്യവഴുതനം അമരപ്പയറ് തക്കാളി കട്ക് ആ അതൊക്ക നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് പച്ചമളക്
ഓ അത് ശെരി അപ്പൊ നല്ല സ്ഥലപരിമിതി ഇണ്ടായോ ഇവിടെ സ്ഥലപരിമിതി
തലപരിമിതി ആ ഇതൊന്ന് ച്ചത് അത്യാവിശ്യം വലൃയ വസ്തുവ അത് മാത്രം നമുക്ക് വീടി വീടിന്റെ കുറച്ച് അപ്പുറത്ത് മാറി അല്ലാതെ വസ് തു കിടപ്പുണ്ട് അവിടാണ് നമ്മൾ കൂടുതലും കൃഷി ചെയ്യുന്നത് കപ്പയൊക്കെ ഒത്തിരിട്ടിട്ടുണ്ട് അപ്പോത്തിന് ഇത് വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്തുള്ളവർക്കും എല്ലാം കൊടുക്കും വിക്കത്തൊന്നും ഇല്ലാ ട്ടോ നമ്മള ആവശ്യംള്ളപ്പം പോയിട്ട് ആണല്ലേ നമ്മൾ ആവശ്യത്തിന് അനുസരണം പോയിട്ട് കപ്പ പിഴും പിന്നെ അത് കഴിഞ്ഞിട്ട് അയിലത്തൊള്ള ഒള്ളവരൊക്കെ ചോദിക്കുവാണന്നൊണ്ടെങ്കി നമ്മള് അവർക്കും കൊടുക്കും പിന്നീ കപ്പ കൊ ത്തി പൊടിച്ചും നല്ല പോലെ എന്തുവാ പുഴുങ്ങണം പുഴുങ്ങിട്ടത് ഒണക്കാനിടും ഒണക്കാൻ ഇട്ടിട്ട് നമുക്ക് ഒണക്കക്കപ്പയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ എല്ലാം ഇത് കഴിയിമ്പം വെളവെടുപ്പ് കയിഞ്ഞേ ആ നമ്മള് അങ്ങനാ വീട്ടിലത് ഉപയോ യ്ക്കുന്ന അതുപോലെന്നെ കപ്പ ഒണക്കിട്ടേ കപ്പ നന്നായിട്ട് കൊ നമ്മള് പു നമ്മള് സാധാ വീട്ടില് വേവിക്കാൻ ഉപയോഗിക്കത്തില്ലേ കപ്പ അത് പോണക്കന്നെ അ അരിഞ്ഞിട്ട് നല്ലപോലെ അത് വെയിലത്ത് വെച്ച് ഒണക്കിയിട്ട് പൊടിപ്പിച്ച് കയിഞ്ഞാ പുട്ടും ഉപ്പുമാവും ഒക്കെ ഒണ്ടാക്കാൻ നല്ലതാ കപ്പ കപ്പെടെ പൊടി വെച്ചിട്ട്
ആണോ?
അത് അടിപൊളിയാ. പിന്നേ അതോന്ന്, അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ആ നിങ്ങക്ക് പറഞ്ഞത് പോലെ കൃഷിയില്ലല്ലിയോ
കടേന്ന് വാങ്ങണല്ലല്ലോ സ്വന്തവായിട്ട് കൃഷി അറിയ ഒന്നുല്ല
ഒന്നും ഇല്ലല്ലേ, നമ്മുക്ക് സ്ഥലം കൊറവാ, അവിടല്ലേ?
കൊറവാണ് എല്ലാം കടെ പോയി വാങ്ങും
വാങ്ങുവല്ലേ ആ ഇവടെ നമു ഇവടെ നമുക്ക് ഇത്തരം സാധനങ്ങൾക്കൊക്കെ ചേമ്പായാലും ചേനയായാലും കാച്ചിലാണെങ്കില് എല്ലാം നമ്മക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ചെയ്യുന്നുണ്ട് ഞങ്ങള്. ആ എന്റെ അമ്മൂമ്മ ഒള്ള സമയത്ത് ഞങ്ങള് ചേനെക്കെ ഇഷ്ടമാതിരി കൃഷി ചെയ്യുവാര്ന്ന് ചേന നല്ല പോലെ മുറിച്ച് അയിനാത്ത് ചാണകം തേച്ച് അത് കൃഷി ചെയ്യും പിന്നെ
നല്ല വെലയാ പച്ചക്കറിക്കൊക്കെ കടയില് നല്ല വെലയാ
അത് മാത്രല്ല നമുക്ക് വെഷൊന്നു ഇല്ലാതെ കഴിക്കാം നമ്മടെ വീട്ടിതന്നെ കൃഷി ചെയ്ത് എടുക്കുന്നതാമ്പഴത്തേക്കും നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റും
അതെ അത്
ആ അതാ പച്ചമൊള ഈ നമ്മള് മൊളക് കൃഷി ചെയ്യുമ്പഴേ വീട്ടീ പഴുത്ത മൊളകല്ല നമ്മള് മീ നമ്മള് ഈ വീട്ടിലേക്ക് പൊടിപ്പിക്കാൻ വാങ്ങുന്ന മൊളകില്ലേ പെരിയനായാലും പാണ്ടിയാ
ആ ആ
അത് നമ്മള് കൊണ്ട് വന്ന് കഴുകി ഒണക്കി എടുത്ത് കഴിയുമ്പഴത്തേക്കും അതിന്റെ അരിയാണ് ഈ പാ കൊണ്ട് പാക്ന്നത് അത് ആ വീ ഇതിന്റെ പൊറവശത്ത് അങ്ങനെ ഈന് ഇപ്പൊ കൊറേ നാളായിട്ട് മൊളക് കൃഷി നമ്മള് ചെയ്യുന്നില്ലട്ടോ
അപ്പം മയ കൂടിയാ പ്രശ്നല്ല കൃഷിക്കൊക്കെ മയ
മഴ കൂടിയാല് പ്രശ്നവൊന്നും ഇല്ല മഴ കൂടിയാല് പ്രശ്നവൊന്നും വെരിത്തില്ല അവടെ നമ്മളിങ്ങനെ കെട്ടിയിട്ടിട്ടൊണ്ട് ഇല്ല നമ്മള് അവടെ നമ്മളവടെടാ വെള്ളം നിക്കുന്ന ഏ തിയല്ല നമ്ക്ക് ഇവടെ നമ്ക്ക് നെരന്ന ഭൂ ഭൂമിയാനെരന്ന ഭൂമിയാ മലമ്പ്രേദേശൊന്നുല്ല നെരപ്പായ ഭൂമിയാ അതൊണ്ട് വെള്ളം നിക്കത്തില്ല വീടിന്റെ തൊട്ട് മുന്നിലായി ട്ട് ഒരു ചെറിയ കനാലൊണ്ട് അപ്പം വെള്ളം ഒഴുകി ആ കനാലോട്ട് അങ്ങ് പൊക്കോളും
ഓ
ആ അപ്പം പിന്നെ നമ്ക്ക് ആ കൊഴ വരത്തില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഷീ, ഇങ്ങനെ ഷീറ്റ് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തോട്ടും വെള്ളം വീഴത്തില്ല. അങ്ങനൊക്കെ ള്ള കാര്യങ്ങളാണ്.
വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ?
വേനലാമ്പഴത്തേക്കും നമ്മക്ക് എല്ലാർക്കും ഇവടെ ഓരോ വീട്ടിലും കെണറൊണ്ട് അപ്പൊ പിന്നെ വേനലാമ്പം ചെറി ഒരു ഇത് വരുത്തതേ ഒള്ള് അല്ലാ അത് പിന്നെ എല്ലാ വീട്ടിലും ലൈൻ പൈപ്പുണ്ട്. എല്ലാ വീട്ടിലും വള്ളത്തിന്റെ പൈപ്പുംണ്ടായത് കൊണ്ട് നമുക്ക് അത്യാവശ്യം തുണി കഴുകാനും പാത്രം കഴുകാനും ഒക്കെ ഉള്ള വെള്ളം ആ പൈപ്പിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും നമുക്ക് അതിനകത്തൊന്നും അല്ലേ പിന്നെ ഇല്ലില്ല അതിനകത്ത് എപ്പോഴും വെള്ളം വരും എപ്പോഴും
ഇവിടെ പൈപ്പ് വെള്ളം ഒരു ദിവസം ഇടവിട്ടാ വര് എന്നും വരൂല ഇന്ന് വന്നാ നാളെ വരൂല പടുത്ത ദിവസം അങ്ങനെയ
ഓ ഇവിടെ പിന്നെ ആ കുഴപ്പമൊന്നുമ നമ്മള് വെ വലിയ വലിയ പാത്രത്തിൽ അങ്ങ് പിടിച്ച് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പാത്രം കഴുകാം കുളിക്കാം തുണി കഴുകാംണ്ട വണ്ട കഴുകാം അങ്ങനൊക്കെ ഉണ്ടാ
നിങ്ങ
കിണറ്റ നമുക്ക് സ്വന്തമായിട്ട് കിണറുണ്ട് വീട്ടിന്റെ ഫ്രണ്ട് തന്നെ കിണറുണ്ട് ഇപ്പൊ മഴ പെയ്ത് ആ അതിനത്ത് ആവശ്യത്തിനുള്ള വെള്ള ഉണ്ട് അല്ല അത്ഴ പോന്നല്ലടാ ഫുഡൊക്കെ കഴിച്ചോ എന്നാ ഫുഡ് കഴിച്ചാ
ഓ ഫുഡ് കഴച്ച് നിങ്ങള് കഴിച്ചില്ലേ
ഞാൻ ആ ഞാൻ പൂരി കഴിച്ചു പൂരി കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു വിശ്രമം കുറച്ച നേരം ഉച്ചക്ക് ഞാനങ്ങനെ കിടക്കാറില്ല ഉച്ചക്ക് അങ്ങനെ ഉറക്കൻ വരത്തില്ല ആ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു ആ ആ പിന്നെ വേറെ പ്ര പ്രത്യേകിച്ചൊന്നും ഇല്ലടാ വേറെ എന്താണ് ഇങ്ങനൊക്കെയ അങ്ങ് പോകുന്നത് ഇനി ഇപ്പൊ ചായ ഇടണം ഇത്തിരി കഴിയുമ്പോഴത്തേക്കേ ഇത്ര കഴിഞ്ഞ് ചായ ഇടണം ആ ചായ കൊടുക്ക പിന്നെ റെഡിയാക്കി ട്യൂഷൻ വിടണം അങ്ങനുള്ള കുറ പരിപാടികൾ ഉണ്ട് ഉണ്ട് ആ
എന്നാ ശരി
ആ ആ ശരിയടാ ശരി ശരി